ഹലോ
ഹലോ.
ആഹ് കേക്കാമോ
ആഹ് കേൾക്കാം കേൾക്കാം എന്താ വിശേഷൊക്കെ ഹലോ.
ന്നില്ലേ? ട്ട് പോണ്.
ഡിലെണ്ടോ? നല്ല വിശേഷം എന്താ പര്പാടി? കേക്കണ്ട് കേക്കണ്ട്
ഓ ആഹ് ഓക്കെ സൗ
ചെറിയ മക്കളൊക്കെണ്ടൊ? ആഹ് അതെ അതെ അതിയെ മഴ മൂടിട്ടേ
അതെ അതെ മയ ഉണ്ടൊ ഇപ്പോ അവ്ടെ?
മഴ മൂടിട്ടാ തോന്ന്ണ്ട്. ആഹ് ഇപ്പൊ മൂടി ഇങ്ങനെ നിക്ക്ണ്ട് അപ്പൊ റേഞ്ചിന്റെ പ്രശ്നം വര്ണ്ടാവുന്നാ.
അതെ
ആഹ് ചെറിയ മക്കളൊക്കെണ്ടല്ലോ?
ആഹ് അല്ല ഇവിട്‌പ്പ നല്ല മയ ചെയ്യ്ന്ന്ണ്ട്. ഇപ്പന്ന് ആഹ് ഒരാള്ണ്ട് ഇനിക്ക് ഒന്ന് ഇ എട്ട് മാസായ്ട്ടോള്ളൂ.
ഒണ്ടോ സ്കൂളിപോയ പോന്നൊണ്ടോ?
ആഹ് ഒരാള് പോന്ന്ണ്ട് ഒന്നിലാണ്. ആകുന്നെള്ളൂ ടൈം ആവോ? ഇത്ര നേരൊക്കെ ആവോ? തന്നെ ആഹ്
ആഹ് ന്റെ പ്ലസ് റ്റു ആണ് വല്യാള്.
ഏഹ്
ഫുഡ് ഫുഡൊക്കെആയിണ് ഞാൻ പിന്നെ മൊളക് വർക്കാണ്.
ഓ ഈ മയത്താണോ മൊളഗ് വാങ്ങിയെ?
അത് കൊറേ കൊറേയായി കൊണ്ട്ന്ന് വെച്ചിട്ട് അപ്പൊ ത് കേടാവണ പോലെ തോന്ന അപ്പൊ ഞാൻ വേം കഴ്കീട്ടെ
ഇനിപ്പോ?
ഒണക്കീണ് അപ്പൊ ഞ്ഞി അതും വറുത്ത് വെച്ച ആഹ് രക്ഷല്ല. അപ്പൊ അങ്ങനെ വറ്ത്തോണ്ടിക്കാണ് അപ്പൊ അങ്ങനെ എന്താ പര്പാടി ആരാ ഒറ്റക്കെള്ളൂ വീട്ടില്
ഇല്ല ഉമ്മണ്ട് ഉമ്മയും ഉപ്പയുണ്ട് ഹസ്ബന്റും ഞങ്ങളും തന്നെണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് രണ്ട് മക്കള്ലേ?
ത്തിയാ ഒറ്റവീടാണോ ഒറ്റ പേരയാണോ?
ഇവ്ടെ ഒറ്റ വീടാണ് ആണാണ് ഞാനും ഹസ്ബന്റും മക്കളന്നെഒള്ളൂ.
തന്നെ ഹസ്ബൻഡറ് നാട്ടില്ണ്ടൊ?
ആഹ് ആഹ് ആഹ് ഉണ്ട്ണ്ട്.
വെ
ഹസ്ബന്റിന്റെ ഉമ്മീ ഇപ്പ യോക്കെ മരിച്ച്ണ്ണ്. പ്പ അവരോന്നുല്യ പിന്നെ അനിയമാരാണ്.
അനിയമാര്ണ്ടാവലേ അവര് മാര്യേജ് കഴ്ഞ്ഞ് പോയ്ട്ട്ണ്ടാവും വേറെക്കാരം. ഉം ആഹ്
ഞങ്ങള് വൽതാണ് അപ്പപിന്നെ ഞങ്ങള് മാറിയതാ ആഹ് വൽതാണ്.
ഏഹ്
ഇങ്ങള് ചെറുതാവൂലേ മ്മീം
ആഹ് ഞങ്ങള് ഇവിടെ ഞാനു ഒരു മകന് ഒരു മകളും ഉള്ളു മകള് മോളെ കല്യാണം കഴിഞ്ഞഞ് പോയിട്ടുണ്ട്. രണ്ട് മക്കളുണ്ട് പിന്നെപ്പ നമുക്ക് വീട് കേറണണ്ട് ഇപ്പ ഇണ്ട് അത്യാവശ്യം ഒന്നില്ലാത്ത വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത പിന്നെപ്പോ വേണെ ആഹ് അത് മതി പിന്നെ ഉമ്മി പറ്റും ഇല്ല ഇനിയിപ്പോ ഞമ്മള് ഇപ്പൊ കൊറച്ചൊക്കെ ആവുമ്പോ മക്കളൊക്കെ ഉണ്ടാക്കട്ടെ ആഹ് വിചാരിച്ച് ഇപ്പാ അത്യാവശ്യം കൊഴപ്പില്ല പിന്നെ ആയിട്ടില്ലല്ലോ അമ്മല് ആയി
നമ്മുക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായാൽ മതില്ലോ
സൗകര്യം ആഹ് അതന്നെ സൗകര്യം പിന്നെ ഇപ്പൊ ഒന്ന് പോകാനന്നല്ല ആരും ഇല്ല പിന്നെ അമ്മയി
ആഹ് അതന്നെ ആഹ് അതെ
ചോറൊക്കെ ആയിക്കൂലേ വീട്ടില് പണികളൊക്കെ കഴിഞ്ഞി ഇരിക്കവും ആഹ് മീന് ഇപ്പ മത്തി ചാക്കര ഉള്ളതോണ്ട് മത്തിയൊക്കെ ഉണ്ട്.
ആഹ് മത്തിയ ഉണ്ടാവക്പ്പ നല്ലോണോ ചാഖരയല്ലേ ബെസ് ആഹ് ചായേടൈംമാണ് ഇവിടെപ്പൊ കുളികഴിഞ്ഞിപ്പോ കേറീന്നെ പ്പുതിന് മോള് ഒന്നു അപ്പൊ ഒറങ്ങണ നേര ഇത് വേഗം ഓടും ഇത് പണിയെട് ത്ത്
ആ അതന്നെ ചെറിയ മക്കളണ്ടായ പിന്നെ അങ്ങനെരു പിന്നെ സുഖംണ്ട് ഇട്ടോ പെട്ടെന്ന് പണികള് കഴിക്കോ ഓരോ സമയത്തിനനുസരിച്ച് ആഹ് അതന്നെ എനിക്കൊന്നു പിന്നെ അതന്നെ എനിക്ക് പിന്നെ ആ പ്രശ്നം ഇല്ല്യാ അപ്പൊ നമ്മക്ക ആക്ക പോലെ മതി.
ആക്കാം പോലെ ആ പിന്നെഎനിക്ക് അവിടെ പോകാണ്ടെങ്കിലും ഇങ്ങനെ കുറി ചെറിയമ
ആഹ് ആഹ് ആഹ് ആഹ്
ക്കള്ണ്ടെങ്കിലൊക്കെ ഞങ്ങള് പെട്ടെന്ന് പണിചെയ്യും വ്യതെ ഉണ്ടാവുള്ളു അല്ലെങ്കിൽ അതേപോലെ എവിടെ പോകാൻണ്ടാവുക അല്ലെങ്കിലി പിന്നെക്ക പോവല് അപ്പൊഇതുവരെയും നാ ആക്കൻ പോല എന്റെ മോന് ഇപ്പ ഒരു വയസ്സായി. ഇതുവരെ ആക്കമ്പന്നെ നോക്ക
ആഹ് അതെ അതെ പിന്നെ ഉമ്മിപ്പ അങ്ങനെയൊക്കെ ഇണ്ടാവണം കേട്ടോ എന്നാ പിന്നെ എന്താറിയോ ഞമ്മള് പിന്നെ ഞമ്മക്കൊരു ടൈം ടേബിൾ ഉണ്ടാവോ എന്തായാലും
അതെ അവരുണ്ടാവും മ്പ്ണ്ടാകും പിന്നെ അയിന് സി നീങ്ങും മറ്റേത് പറ അവിടെ പറ ഇരിക്കും വീട്ടിൽ പോയാ പോലെയക്കെറ
ഒറ്റക്കആവുമ്പോ എന്താറിയോ ഞമ്മക്ക് ഭക്ഷണം താ ഇപ്പൊ ഞമ്മള് ഇത് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും ഇനിയിപ്പ വെക്കാനാവില്ലാ ഒന്നുംതിന്നിയില്ലെങ്കിലും വണ്ടില വെക്കാന ആവൂല മടിയാണ് ഇപ്പോ ആ അതെ അതെ ആ ഉമ്മി ഇപ്പ ഇണ്ട്പ പിന്നെ ഒലിക്ക് വേണല്ലോ
അവര്ക്ക് പിന്നെ നമ്മള് അതിരി ക്കാവൂല അവർക്ക ആവശ്യ ആ വെല്ല്യയ പ്രായൊന്നും ഇല്ല എന്നാലും കൊറച്ച് ഇണ്ട് ഇല്ല ഇപ്പൊ പത്ത് പൈസു
ആഹ് അതാണ്
ഉം
ഒര് പിന്നെ രണ്ട് മക്കളാകുമ്പോ പിന്നെ അ അധികം പ്രായംള്ളൂ
ഏ ഇല്ല ആ അതെ അതെ
ഉം ഉം വരല്ലേ പെങ്ങള് വരല്ലേ
കൊണ്ടന്ന് വേരേജ് തിന്നോ ഇല്ലേ ആ വരലുണ്ട് ഇന്നലെ മെനഞാന്ന് സ്കൂൾ സ്കൂൾ മദ്രസ ആകുമ്പോ അങ്ങന വരാനോ നിൽക്കാനൊന്നും കഴൂല്ല.
ആഹ് ആഹ്
ച്ച് ദൂരെയ ആണ് ആള് എന്റെ വീട് ദാണ്ടെ ഇവിടെ അടുത്താണ് ഇവിടെന്ന് ഒന്നാങ്ങാട്ട് കേറി ഓ അത്
ഏഹ് ഓരോ ഓരാ വൽത് അതോ ഹസ്ബൻറോ ആ അ ഇന്നെന്താ ഫുടൊക്കെ
ഹസ്ബണ്ടന്നെ
ആ ആഹ്
അവർക്ക് മക്കളുണ്ട് ഇന്നിപ്പൊ മീൻ ൻ കിട്ടീട്ടുണ്ട് അയലാണ് ഇവിടെ വാങ്ങിയത് അയലണ്ട് ന്നെ കറിയെന്താ താളിപ്പ് എന്നും തേങ്ങരച്ച രസല്ലല്ലോ ഇല്ല ഇത് റോട്ടിലൂടെ വരും റോഡിനെ അടുത്തായതുകൊണ്ട് അങ്ങനെ വാങ്ങും ചെലപ്പോ അഥവാ ഇതില് ഇല്ലെങ്കില്- അയിന് പോയാ അങ്ങാടി പോയി അങ്ങനെ വാങ്ങിപ്പോരും
അങ്ങാടിയിലൊക്കെ പോയേക്കുല്ലേ
ഇവിടുന്ന് പിന്നെ നമുക്ക് നല്ല അവര് കടയിൽ പോയക്കാണ് ഇപ്പൊ കടയിൽ സ്നാക്സിന്റെ കടയാണ്
നമ്മള് വൈകുന്നേരം ഈവനിംഗ് ക-
ആഹ് ആഹ് ആഹ്
അപ്പൊ അങ്ങനെ പോകും രാവിലെ പോകും എട്ട് മണിയാകുമ്പോൾ പോകും രാത്രി എത്തുകില്ലയൊള്ളു
ഏ അപ്പൊ കടികൾക്കൊന്നും പിന്നെ-
ഇല്ല കടികൾക്കൊന്നും പഞ്ച ല്ല വേണ്ടാതിര്- യഹ് അപ്പൊ കിട്ടുന്നവർക്ക് അതേ കിട്ടുന്നോര്ക് വാണ്ടി വരൂല
അത് ശരിയാ മടുത്ത്ണ്ടാവും എന്നും ആവുമ്പളേ ബാക്കി എന്തായാ-
ആ എന്നും ആകുമ്പോ എന്നിട്ട് ആ ചെലപ്പോ ഇവിടെ അടുത്തുള്ളാർക്കെങ്കിലും കൊടുക്കും ബാക്കിണ്ടെങ്കില്
ആഹ് അടുത്തുള്ളോർക്ക് എല്ലാം സുഖവാണ്
നല്ല സുഖാണ് കറക്ട്ടാണ് പറണത്
അടുത്ത വീട്ടുകാർക്ക് ഞമ്മള് ഞങ്ങള് ആദ്യം- ആദ്യം അന്ന് താമസിച്ചീന അവിടെ അങ്ങനെയായിരുന്നുട്ടോ ഓൽക്ക് ഹോട്ടലിണ്ടായിന് അപ്പൊ ഓല് ഇതേപോലെ- വൈകുന്നേരം തലേന്ന് കൊണ്ടുവരും രാവിലെ തരും അപ്പൊ നമ്മക്ക് അങ്ങനെ നല്ല അടിയെയ്നി
ആഹ്
ഹലോ കേൾക്കണില്ലിയ കേക്കുന്നില്ലേ ചോദിച്ചാ
ആഹ് ഹ് അത് ശരിയാണ് പക്ഷെ നമുക്ക് എന്നും ആകുമ്പോ ബേടാണ്
ഹലോ കേക്കാൻ പറ്റുന്നില്ലേന്ന് ചോദിക്കുവാ കേക്കിണില്ലേ റേഞ്ചില് പ്രശ്നണ്ട് ഇല്ലേ
ഹലോ
ഹലോ കേക്കാൻ പറ്റിണില്ലാ
ആഹ് ആഹ് ആഹ് അതെ മഴയിപ്പം പെയ്ത് ചാടീന്ന് അതാണ്
അ ആ അതപ്പൊ രണ്ട് നാല് മഴ ണ്ടന്ന് കേട്ടു
ഇണ്ട് പറഞ് അത് തന്നെ ഇപ്പൊ നല്ല വെയിലേനിട്ടോ ഇതുവരെ ഇപ്പൊ അങ്ങട്ട്-
ആഹ് അയിലെ എറങ്ങി പോയി ആ തുണി ഡ്രസ്സുകൾ ഒണക്കില് ഇനി പണി പക്ഷെ ഈ മഴ- കാലായാല്ല പ്രശ്നതാണ് കൊറെേ അങ്ങോട്ട് ട അതേപോലെ ഇങ്ങോട്ട ട
ഇങ്ങട്ടും ആഹ് അത് തന്നെ
പിന്നെ ഇപ്പ എങ്ങനെങ്കിലൊക്കൊന്ന് ഒണങ്ങി കിട്ടണ്ടേ ആഹ് സുഖാണ് പക്ഷെ എടയ്ക്ക് ഇല്ല വെയില് വരുന്ന ആഹ് എടയ്ക്കില്ല വെയിലായാല് നല്ല ചൂടുണ്ടാകും ചൂടില്ല വെയി-
നല്ല ചൂടുണ്ടാ അത് ശരിയാ ഉം ഉം അത് മിഷെനില് കറക്കിയിട്ടേ ഇട്ടാ പെട്ടന്ന് ഒണങ്ങി കി
ആന്നാ പെട്ടെന്ന് ഒണങ്ങും ആക്കെ കാറ്റ് തട്ടിയാലന്നെ മതി പിന്നെ ഷീറ്റിന്റെ മണ്ടക്ക് ഇട്ടാലും- ഇങ്ങനണ്ട് ഒണങ്ങും ഉം
ചെറുതിന് എത്രായ്ണ്ട്
ഓൾക്ക് ഇപ്പ എട്ടാം മാസാണ്
ഏഹ് ചെറിയ മക്കളെ കാണുമ്പോ ഇഷ്ട്ടാപ്പൊ
അതാണ് ഇല്ലാനാ പിന്നെ എല്ലും വലുതായില്ലേ ആഹ് അതാണ് ഇൻക്ക് മറ്റോന് പറഞ്ഞപ്പോര് ഒന്നാം ക്ലാസിലാണ് അവന് പോയിട്ട്ണ്ട്
ഇന്റെ മക്കൾക്ക് അയിലേറെ ഇഷ് വല്ല്യേ ഇഷ്ട്ടാനറയ എന്റെ ചെറുത് ആറാം ക്ലാസ്സിലാ അപ്പൊ എപ്പളും പറീം ചെറിയ കുട്ടി കുട്ടിണ്ടാവൂലേമ്മാ ഇമ്മച്ചിയേ ഇമ്മച്ചിയേ
അവര്ക്ക് ഇഷ്ടാണ് അവര്ക്ക് വല്ല്യേ കു
കിട്ടാണേ ആഹ് അതന്നെ വലിയ കുട്ടിയാളായ പിന്നം ആങ്ങളെന്റെ മ മക്ക മക്കളും ആങ്ങളൻ്റെ ഓലട്ത്തും അനിയത്തിയാളെടുത്തൊക്കെ കാണുമ്പേ ചെറിയ കുട്ടിയാളെ കാണുമ്പോ ഭയങ്കര ഇഷ്ട്ടാ ആഹ്
അവർക്ക് കളി
ഇണ്ടങ്ങി ആഹ് അതന്നെ ഓര്ക്ക് ഇപ്പൊ ഞങ്ങളോ തനിച്ചു താമസിക്കുമ്പോ ഞമ്മക്ക് അങ്ങനെയാണല്ലോ പിന്നെ ആരുഇല്ല്യാത്ത പോലെ തോന്നല്ലോ ആ പ്രശ്നല്ല ഉം
ആഹ് പിന്നെപ്പോ വീട്ട്ക്കൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ വാണ്ടേ വീട്ടിലൊക്കെ ആരെ കെന്താ അവടെ വ
ആഹ് ആഹ് ആഹ് പിന്നെ തൊട്ടടുത്തൊന്നും അമ്മളെ ബാക്കിയുള്ളോലൊന്നുംല്ല തൊട്ടടുത്തേ തറവാടൊക്കേ കൊറച്ച് വിട്ടാണ് ആഹ് കൊർച്ച് ആഹ് ആ സ്ഥലം വാങ്ങിയതാ അപ്പൊ വിട്ടായതോണ്ട് എപ്പളും കാണൂല പിന്നെന്നാ ആദ്യത്തെ പോലല്ല അടുത്ത വീ ട്ടുകാര് അങ്ങനൊന്നും ഇപ്പ അത്ര അറ്റാച്ച്മെന്റ് ഇപ്പ ആദ്യത്തെ പോലൊന്നും ഇല്ല ല്ലല്ലോ കുട്ടികൾക്കും ഇല്ല വല്ല്യോൽക്കും ഇല്ല അതേപോലാണ് ഇപ്പത്തെ കുത്താ
ആഹ് അതന്നെ
ഞാമ്മളായാലും ഫോണില് കുട്ടികളായാലും ഫോണില്
ഉം ഇപ്പത്തെ സിസ്റ്റം അങ്ങനല്ലേ ഒരു ഫോൺ ഇണ്ടായാണ്ട് പിന്നെപ്പതാ താ ഇവിടെക്കെങ്ങനെ പോവും
ആഹ് ആഹ് ആഹ് അതന്നെ പറഞ്ഞേ കാണുമ്പോ എപ്പളേങ്കിലും ഇഞ്ഞി കല്യാണോ മരി പ്പോ അങ്ങനെക്കെ വേണം ആരെ കാണെണങ്കില്
അഹ് ശരിയാ പക്ഷെ ഫോണിലൂടെ നമ്മക്ക് പൈസല്ല ഒരാള് സേ നേരിട്ട്
ആഹ് അതെ അതെ അതെ
ഉം
പിന്നെന്താ ന്നാ ഓക്കെ
ആഹ് ന്ന ആയിക്കോട്ടെന്നാ ആഹ് അയിക്കോട്ടെ